ഹലോ ആഹ് സുഖാന്നെ മയണ്ടോ
ഒറങ്ങാ പോറപ്പെടേന്
ആഹ് അങ്ങനെ ഒറങ്ങന്നേ അങ്ങനെ ഒറങ്ങന്ന നല്ല മഴ നല്ല ഒറങ്ങാൻ സുഖണ്ടലേ മഴ പെയ്യ ഒറങ്ങാൻ സുഖണ്ടു കുട്ടി ഒറങ്ങാ കുട്ടി ഒറങ്ങാണോ ഏഹ്
ആഹ് കുട്ടി ഉറങ്ങാ
ഉം നിപ്പോ നാളെ ത. താത്ത പോയി കഴിഞ്ഞാ താത്ത വരൂലല്ലോ നാളെ മുതൽ വരോ ഇവിടെ ഉണ്ട് നല്ല മഴണ്ട്. താത്ത പോവോ നാളെ മുതൽ വരോ ഏഹ്.
ഉം താത്ത വരുയ് താത്തക്ക് താത്താക്ക് നികൊറച്ചീസം കൂടിയ്ണ്ട്.
ഏ കൊറച്ചിസം കൂടിവരൂലേ.
അഞ്ചാറീസം കൂടിണ്ട്.
ഉം ഉം ഉം പിന്നെ ജെല്ലാം കൂടി ഇടുക്കാതുടങ്ങുമ്പോ. അപ്പൊ കരുതി ഇപ്പ അനക്ക് നീച് മണ്ടാതോന്നണില്ലേ. കെടന്നിട്ട്.
ഇല്ലടീ ച്ച് കടക്കാന്നന്നെ പൂതി
ഏ അത് സരി നമ്മള കൊറച്ചിസം അങ്ങട്ട് കജുമ്പോ ത്തിന് ഇനിക്കൊക്കെ എറങ്ങി പരിപാടിജകളൊക്കെ നോക്കാൻ പൂതിയാക്കും. പിന്നെ പ രംഗത്ത് എറങ്ങി കഴിഞ്ഞാ പിന്നെ പിന്നെ.
കട കടക്കാം പൂതിയാകാരം ഇച്ച്പ് ഇച്ച് തുടക്കത്തിലൊക്കെ ഏനി അതെടുക്കാൻ അത് ഇതാക്കാനും ഇതിനോ. ഇപ്പൊ കടക്കണം കടക്കണം ന്നാ അപ്പൊ ഞ്ഞി നീച്ചാനും ആയില്ലേ.
ആഹ്.
ഉം. ഓ.
യ് ബയ്യ ഇഞ്ഞിപ്പം കുട്ടിയേള ണ്ടേ. വേറെന്തൊക്കെ
ഉം മ്മൾ പൊയില് തോട്ടിക്കൂടെക്കെ വെള്ളം വന്നോ നല്ലോണം മഴ പെയ്തിട്ട്.
ന്താണ് അനിയത്തി വരല്ണ്ടപ്പൊ. ഉം കൊണ്ട് വരണം അനയത്തി വരലില്ലേ.
ഇവിടത്തെ തോടായിട്ടില്ല അറീണ്ട് വെള്ളം. കൊറച്ചിസം പെയ്ത്ങ്ങാണ്ട് പിന്നെ കൊറച്ചിസം പെയ്യാത്തോണ്ടെയ്. വെള്ളയ് തോനെന്നുല്ല. ആഹ്.
ഇബടെക്ക നലോ കണറില് വെള്ളം കൂടീണ. നല്ലോണ്ണം കൂടിക്കണ ഉ ഇവിടെ പാടായതോണ്ട്. നല്ലോണം വെള്ളം കൂടിക്കണ്.
ആഹ്.
ഒരു അടക്കാപ്പായം ഇങ്ങനെ എന്നെ നോക്കി ചിറിച്ചണ്ട് മയണ് ചോരട്ട് ന്നിട്ടാണംപോയി പർ. ച്ച് തിന്നാന് മരത്തുമ്മലേ. ആഹ് വല്യ ഈ ഇതിനയ് പഞ്ചായത്തിന് എടി കഴിഞ്ഞു.
അത്
റംബുട്ടാൻ ആഹ് റമ്പുട്ടാന് കഴിഞ്ഞു ചക്ക കഴിഞ്ഞു. ഇനിയിപ്പോ മറ്റെത് ചതുരപ്പുളി ഇണ്ടേനി അത് കഴിഞ്ഞു. ഞ്ഞി മറ്റേ ഇതുണ്ട് മാങ്ങന്നോ കഴിഞ്ഞില്ലേ.
ആഹ്.
പേറാപ്പിളണ്ട്.
ഏഹ്
അതുണ്ടായി വരുണ്ട്. ആഹ് അയിനലന്തപ്പഴംന്ന് പറയിലേ. ആഹ് അങ്ങനെ പറയത് അതുണ്ട്. ആഹ് ഞ്ഞിങ്ങനെ.
വേറെ എന്തൊക്കെയോ കുഴിച്ചിട്ടീല്യേനോ മോന് പോവാൻ നേരത്ത്.
ആ മാങ്കോസ്റ്റ് മാങ്കോസ്റ്റ് ണ്ട് അ. പിയുണ്ട് ബട്ടർണ്ട് ഉറുമാമ്പയണ്ട് ച
ടി ആ ആ ബിയൂല്ലേ ആ ബിയു എന്തൊരിത എളനീന്റെ മാരി. എടീ
ടീ നല്ല രസ വടെ ആങ്ങളന്റോടെണ്ടെ നല്ല രസ പക്ഷെ ഇന്റത്. അ ബിയൂനൊരു ഉഷാറില്ല അത് ഞ്ഞി ഒരു തെങ്ങിന്റെ തായായിട്ട എന്താ സംഭവം അറീല. എല പിന്നെ ഞങ്ങള് മറ്റേതൊക്കെ വേറൊരു ഗാർഡൻന്നാ വാങ്യേത്. അബിയും ഏഹ് ചതുരപുളിയും വേറെ സ്ഥലത്‍ന്ന വാങ്ങിയത് ചതുരപുളി കയിച്ചു അബി അഭിയൂന് വിഷാദില്ലാ ഇനി ഇപ്പവന് പ്രോട്ടീനെക്കെ ഇട്ടു കൊടുക്കണം ഇനി ആദ്യൻക്ക് പ്രോട്ടീനൊക്കെ കിട്ടല്ണ്ടേനി കോഴിക്കോട്ട്ന്നൊരു പെണ്ണ് കൊണ്ടര്ല്ണ്ടേനി. തൈകളും തൊക്കെ ആ മാങ്കോസ്റ്റ് അയ്ന്റെ കയ്യ്ന്ന് വാങ്യേതേനി ഞാന്. ഉം ഏതായാലും അങ്ങനെ.
അൻ്റെ പയറും ചീരിഒക്കെ കഴിഞ്ഞോ?
ഞാനേ പയറ് കുയിച്ച്ട്ടതൊക്കെ അങ്ങട്ട് വൽച്ച്ട്ടൊട്ത്ത് മുളകാണ് വെച്ചീന്യേ. മൊളക് പാകിനി കൊറേ തൈകളൊണ്ട് വെള്ള മൊളക് ടൈപ്പ് മുളകാളടി കായ്ച്ച്ണ്ട്പ്പം മം മറ്റേ വൈലറ്റ് മൊളക്ണ്ടല്ലോ? അത്ണ്ട് ആഹ് ഹ അയിന്റെന്നെ വെള്ളണ്ട്.
അതിന് വെള്ളമുളക് ടീ ചമ്മന്തിക്കര്ച്ച നല്ല ടേസ്റ്റാടി വേറൊര്
ആ ആ അത്ണ്ട്ന്റട്ത്ത് ആ ആ ആ പിന്നെ. ത്ണ്ട് സാധാ ഞമ്മളിപ്പോ കടേന്നൊക്കെ വാങ്ങണ ഉണ്ടമൊളക് അതാ
ആഹ് ആഹ് ആഹ് ആഹ്
അത്ണ്ട്. പിന്നെപ്പം എന്താണ് സാധാ പച്ചമൊളക് ണ്ട് ഇപ്പം മൊളക് ഞാൻ വാങ്ങലെന്നെ ല്ല്യ.
ആഹ്
ഉ മൊളക് പ്പം ഞാൻ ഫുള്ള്. തൊടൂന്ന്ട്ക്കലെന്നാ പിന്നെ ചീരാപറങ്കി വേറീണ്ട്.
ആഹ്
ചീരാ പർങ്കി ഇഷ്ടമ്മാരി ണ്ടേ. ഉം നല്ലതാണല്ലോ ഏഹ്.
ഒരു കെമിക്കലും ഇല്ല്യാത്തല്ലേ ന്ന്.
ആഹ്അതന്നെ അതന്നെ ഇപ്പൊ ഒരു സാധനം ഇണ്ടാക്ക്. ആ വെണ്ടക്കൊക്കെ പോയെടീ. വെണ്ടക്ക പോയി പിന്നെ ടി ഇപ്പൊ ഒരു സാധനം ഇണ്ടാക്കലുണ്ടല്ലോ?
ഓനായിസ്. തില്ലേ അതൊക്കെ കൊർച്ച് കഴിച്ചാ പിന്നെ അടുത്തത് കുയിച്ചിടണം ഉം.
വൈതനങ്ങ ണ്ട്. വൈദനങ്ങ
ആഹ് മൂത്തച്ഛനോറ്റ് പോക്കായോ? പ്പും വൈ വെണ്ടക്കൊക്കെ വെച്ച്ക്ക്ണ് നല്ലോണം കായിച്ച്ക്ക്ണ്.
ഇനീ മയത്തെടീ ഒരുഷാറ്ണ്ടാവൂല.
ഓലമ്മാക്ക് സുഖല്ല്യായിട്ട് ഓലും ആണ്ട് പോയിക്ക ജ്ജ്‌ വർത്തോളൂണ്ടു ന്നൊക്കെ പർ ഞാപ്പങ്ങനെ ഇപ്പോ വിടന്ന് പോയി ഓലോടെ പോയി വർക്ക.
ച്ചല്ലോ ഞാനന്നോട് പർഞ്ഞോ?
ഇന്റെ മൂത്തച്ചിന്റെ പ്പാക്ക് പ്പം സുഖല്ലാതായി ഓലവ്ടെണ് പ്പെ. ഓരോ ഉം
അയിശെരി നോക്ക് ഉമ്മ മരിച്ചു മൂത്തച്ചിന്റെ
ആഹ് അത് പറഞ്ഞല്ലേ ഇജ്
ആഹ് ഇന്നലെ മൂന്നേന് മൂന്നിന് പോയിന് അത് മളെ ആഹ് ഇന്നലെ മൂന്നേന്നോ മൂന്നിനു പോയിന് ഉം പിന്നെ എതായാലും അതിനും പെട്ടെന്ന് ഒരുസം രണ്ട് മാസം ആ കൈ കടന്നു പിന്നെ മരിച്ചു ചെയ്തു അടിൺക്കടായി കിടന്നത് കൊണ്ട് ഇരിക്കും ആർക്കും വല്ല വിഷമം കറുന്നതിലും ഒക്കെ ച്ചിറി കളിയും വർ വത്താനും ആയിട്ട് ഇന്നലൊക്കെ അവിടെ ഒരു വിഷമം ആർക്കുംല്ല്യ അസുഖായി കടന്ന
ഈ പ്രായ ആയിക്കാടന്ന് മരിച്ചാ പിന്നെ അങ്ങനെത്തന്നെടി ഏഹ് സുഖല്ലാതായി മരിച്ചാല്
അമ്മായി ഒക്കെ മരിച്ചിട്ട് ഭയങ്കര പോര്തെടേന്
ആഹ്
ഇവർക്ക ഒന്നും കൊഴപ്പൊന്നുല്ല പിന്നെപ്പെന്താണ് നീ ജ് എന്നങ്ങോട്ട് വര അന്റെ വീട്ടക്ക്
ഞാനടി പോ വരലിണ്ടാവില്ല എന്നാ വാപ്പ പോയീന്ന് കരുതിട്ട് നാല്പ്പ കഴിഞ്ഞക്കെ ഒന്ന് പോകന്ന് വണ്ടന്ന ഏ എപ്പം നാളെ ഒന്നും ഇല്ല പറഞ്ഞിട്ടൊന്നുമില്ല
ഏഹ് ഒക്കെ പസ്റ്റ്ത്തെന് രണ്ട രണ്ടാമത്തെനോക്കെലെ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ
മൂന്നാമത്തേനു ഉണ്ടക്കിക്കുണു ഇൻ്റെ മൂ ആഫലൂനിനും ഉണ്ടാക്കിക്കണ് നാല്പ്പതൊക്കെ അന്നൊക്കെടി കാസിലൂനിനും ഇതിനൊ റഞ്ഞായി നമ്മക്ക് താങ്ങാൻ ആളുണ്ടേന് ഇൻ്റെ അമ്മായിയമ്മ ഉണ്ടെന് അന്നൊക്കെ
ആ ഓരെ
ഓരൊക്കെ ഉണ്ടാവുമ്പോ പറഞ്ഞനേ അതിന്റെ രസം ഉള്ളടി പി റ്റെടുക്കണേ ഇദാവണക്ക് രസ
താണ് ഇന്റെ തന്നെ ഇന്റെ നാലും എസ് നല്ല മട്ടത്തില് കഴിഞ്ഞുട്ടോ
ആഹ് അപ്പൊ ഇന്റെ അഫ്ലുൻ്റെനൊക്കെയെ മുടികള്ളയുന്നതായാലും എന്തോ ഒരു മട്ടത്തില്ൽ പിന്നെ നാല്പതായാലും നാല്പ്പത് അങ്ങനെ ഉണ്ടാക്കാരിക്കാൻ പറ്റൂല എന്റെ അമ്മായി നാപ്പതും ഉണ്ടാക്കി നല്ലതേന് അപ്പറത്താണെങ്കിലും ഞമ്മ ടുത്ത്ക്ക് വരല്ലും ഉണ്ടാക്കാൻ പറയലും ഉണ്ടാക്കാരിക്കാൻ പറ്റൂലാറഞ്ഞ് കാണ്ട് അങ്ങനെ ഒരുദേ ഇപ്പൊ എന്തത്താ മളയ ആഹ് ഒരു ഇതില്ലല്ലോ ഒന്നര് പറയാനോ ഇപ്പൊ ആളെ നിർത്തിയാലോ ഇമ്മാരുണ്ടെങ്കി ഇമ്മാ രിങ്ങനെ വന്ന് ഇത് ചെജണ അത് ചെജണ അങ്ങനെ വന്ന് പറയാലോ ഇത് ഒന്നിന ആളില്ലല്ലോ ആഹ് രണ്ടാമത്തിനു കൂടി
തജ് നാപ്പതിന് ഇടാന്
മാക്സിക്കെടുക്കും അവിടെണ്ട് ഇട്ടന്നുണ്ട് ഞാൻ അടുത്തക്കാനൊന്നും പോയിട്ടില്ല എവിടെ എടുത്തത് ഇടാത്തത് തന്നെ ഇണ്ട് ആപ്പീ ഇടാല്
എല്ലാം വേണ്ടേ
എല്ലാണ്ട് ഏഹ് പിന്നെ കുട്ടിക്ക് ഇണ്ട് കുട്ടിക്കും ഉണ്ട് ഉടാക് ഉം ഏഹ്
പണ്ടം കെട്ടണ്ടാ
ഫണ്ട് ഉണ്ടടിയോ ബാങ്കിലാണ് അതൊകേ തൊണ്ണൂറൊക്കെ കഴിഞ്ഞ് കുട്ടിയ ഒന്ന് ഇതാട്ട അപ്പത്തിനൊക്കെ ക കിട്ട് ക്കാറോ മുക്കാപവന്റെ ഒരു ചെയിനും അരിപ്പും ഒക്കെ ലൂന്റെതും ഒന്നും കാട്ടിട്ടില്ല ഒക്കെണ്ട് പിന്നെ ഓന്റെ തണ്ട് തണ്ടിണ്ട് തണ്ടിയൊന്നും കാട്ടിട്ടൊന്നുല്ല ഓൻ്റെത് അയിനോട് പാ ത്തരാക്കിയാതി
ആഹ് ആഹ് ആഹ്
ഉം
ഉം
നാപ്പേന് പിന്നെ ചെരടും ക്കൂച്ചൊക്കെ കെട്ടാ കരിവാളയൊക്കെ കൊണ്ടച്ച്ക്ണ് ഇന്റെ കുട്ടിക്ക് നാപ്പിൻ്റെ മുമ്പ് ആയിക്ക്ണ്
അതെ പിന്നെ മാപ്പിളേര് വേണം അല്ലെങ്കി ഉമ്മാര് വേണം
അതന്നെ
ആഹ്
നാളെ ബിരിയാ വെച്ചാലോ എന്നൊക്കെങ്ങനെ കെരുതും ഞന്ട്ടോ ഇഞ് താത്താനോട് പറയാ താത്ത എഴുക്കേണ്ടി വരും അല്ലാ
ആഹാ ആഹാ ആഹാ ആഹ് അല്ലജ്ജിപ്പൊ ബിരിയാണി വെക്കാനൊന്നും പോണ്ട
ഞാൻ ബിരിയാണി വെക്കാണൊന്നും പോണില്ല താത്തൊരു അമ്പത്താറീസ ക്കെ താത്ത ഉണ്ടാവും ഏഹ് നാപ്പത് കഴിഞ്ഞ്ട്ട് പിന്നൊരു അഞ്ചാറ് ഏഴിസണ്ട് പിന്നൊരു പത്തിരുവീസൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാല് പിന്നെ അറുപതും എഴുവും കഴിഞ്ഞാ പിന്നെ കൊഴപ്പില്ലടി
ആ വല്ല്യ ഭാരള്ളൊന്നും ഇട്ക്കണ്ടച്ചാ മതി
ആഹ് ഓക്കെ ആഹ് ആയിക്കോട്ടെ
ന്നാ ശരി